ഹലോ ആഹ്
കേൾക്ക് ആഹ് സുഖായിട്ട് പോണ്
മഴൊക്കെ എങ്ങനെണ്ട് അവിടെ
മഴ കുറവാണ് ഇന്നും ഇന്നലെ ഒക്കെ
ഉം ജോലികളൊക്കെ കഴിഞ്ഞോ
ആ വൈകുന്നേരം ചായകുടി കഴിഞ് മക്കള് സ്കൂള്ട്ട് വന്ന്
ഉം
അപ്പൊ അങ്ങനെ ഫോൺ എടുത്ത നോക്കിതാണ്
ഉം കുട്ടികളൊക്കെ എത്രേലാ പഠിക്കണ അപ്പൊ
ഒരാള് ചെറുതൊന്നാ ക്ലാസ്സില പിന്നെ ഒരാള് അഞ്ചില്ണ്ട് ഒമ്പലുണ്ട് ഡിഗ്രിക്ക് പഠിക്ക്ണ്ട് മൂന്ന് പെണ്ണും ഒരാണും
ആൺ കുട്ടിയ ചെറുത്
ഇല്ല ഓനും ഒമ്പതാം ക്ലാസ്
ആ പെൺകുട്ടി ആവുംലെ ചെറുത്
ആഹ്
ഉം അതെ ഉം ആഹ് ചായകുടി കഴിഞ്ഞോ പിന്നെ മഴൊക്കെ കൊറവാണ് ലെ ഉം ഉം ഇപ്പ എന്താ വെറുതെ ഫ്രീ ആയിരിക്കാവുലേ
ആഹ് ഇപ്പ ഇങ്ങനെ ഫ്രീയാണ്
ഉം എന്താ കറിയൊക്കെ ഉണ്ടാക്കി സ്പെഷ്യൽ ഐറ്റക്കെ എന്തെലും ഉണ്ടാക്കിയോ
പക്ഷേല് ബീഫ് കറിണ്ട് പിന്നെ മക്കക്ക് സ്കൂൾ ഉള്ളോണ്ട് ഉച്ചക്ക് ക് വേണ്ടേനി നി ഇപ്പൊ രാത്രി മതി
ആഹ്
സ്കൂള്ല് പിന്നെ ചോറ്ള്ളോണ്ട് കൊണ്ടോവെല്ലാരും
ആ സ്കൂളില് ഭക്ഷണം കിട്ടുല്ലോ
ആഹ് ആ പിന്നെ വേറെന്താ അവിടെക്കെ എന്താ ചായകടിയും കഴിഞ്ഞില്ലേ
എന്താ കൃഷിത്തോട്ടൊക്കെ ണ്ടോ
കൃഷി അങ്ങനെ കൃഷിയൊന്നുല്ല ചെറുതായിട്ട് പച്ചക്കറിയെക്കെണ്ടാക്കും. അങ്ങനെ ചെറിയതൊക്കെ ചീര, മുരിങ്ങ ആ ചീനാപറങ്കി മൊളക് അങ്ങനെ. ക്കണ്ടായ് കൊറേശെക്കെണ്ട്. കർമൂസണ്ട് ചക്ക ണ്ടായ്നു വെട്ട് ക്കേം മാങ്ങ മാങ്ങക്കെ കഴിഞ്ഞ് ചക്കപ്പം കൊറച്ചൊക്കണ്ട് ലാസ്റ്റായ
പ്പ സീസണല്ലേ.
സീസണൊക്കെപ്പങ്ങനെ കയ്യലൊടങ്ങിയല്ലോ മഴ അധിക ചക്കേന്റെ ടെയ്സ്റ്റൊക്കെ പോയിനപ്പം. മയതട്ടി അവടെ ആ ക്കണ്ട് ചക്ക കൂട്ടാനും കറി ഉപ്പേ ക്കെ വെക്കും. മുരിങ്ങെലൊക്കെട്ട് ചക്കക്കുരു കറി വെക്കും. ആ ആ
ഉ
ഒക്ക വെക്കും.
മീൻ കറിയും ചക്ക കറി ചക്ക കൂട്ടാനൊക്കെ നല്ല രസാവുല്ലേ?
ആ അതെന്നെ നല്ല ടേസ്
നല്ല ടേസ്റ്റാ.
ങ്ങ ണ്ടാക്കൽല്ലേ?
ആ
ഉം
എന്തേയ്നു?
വീട്ടിലാരെക്കെണ്ട് നിങ്ങള് ഫാമിലി മാത്രോള്ളൂ?
ആ ഞങ്ങള് ഫാമിലിയാട്ടിപ്പോ.
ആ പ്പ ഹസ്ബന്റ് എന്ത് ചെയ്യണു?
ഹസ്ബന്റ് പിന്നെ പമ്പിങ്ങിന്റെ പണിയ.
ആ എനിക്ക് മുഹറം നോബൊ ക്കെണ്ടാവൂലേ മൊഹറം പത് ഒമ്പതും പത്തുവോ. നാളെ നോമ്പാണ്ലേ ആകെ ഒരു ദിവസല്ലേ നോമ്പ്ണ്ടാവൊള്ളു?
നാളേം മെറ്റന്നാളും.
രണ്ടു ദിവസണ്ടാവോ നോമ്പ്?
ആ രണ്ടു ദിവസൊ. ണ്ട്
ആ അതെ ആ ന്താ സ്പെഷ്യൽ? വെലുതായിട്ടൊന്നും അങ്ങനൊള്ളൊരു നോമ്പൊന്നല്ല.
ആ സ്പെഷ്യലനെ സ്കൂൾല് അവധി ഉണ്ടാവാലണ്ട് അപ്പം വെള്ളിയാഴ്ച ആയോണ്ട്
ആ വെള്ളിയാഴ്ച്ചന്നെയാണ് സ്കൂളില്ലാത് ത്ത് നാളൊണ്ട് കലണ്ടറിലൊക്കെ നാളെയാണ് അവധി കാണിക്കണെ.
ആ അത് അങ്ങനെയാണ്. അപ്പ നോമ്പൊന്നും ഇല്ലല്ല അത് പോണില്ലപ്പം ആദ്യോക്കെ പോകൽണ്ടായ്ന് ലീവ് കിട്ടുമ്പോ. ന്നിപ്പ ന്നിവടെന്നെ ഹസ്ബന്റൊക്കെ ന്നവനൊ അയ്നെടാങ്ങാറാണല്ലോ പോയാല്. ആ എല്ലാരും പോയ അയ്നെ ഫുഡും കാര്യൊക്കെ ആദ്യക്കെ അത് പോവണ്ടായിന്. ട്ടിലൊക്കെ നിക്കന്നന്ന് അന്ന്ള്ളതായ്ക്കും ആ എടുക്കാനായി
ആ ഇപ്പ പിന്നെ പോയാലാരുണ്ടാവില്ലല്ലേ ഭക്ഷണം വെക്കാനും
അപ്പോക് പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ പോവാറില്ല എടക്കൊക്കെ പോ പോവും വിരുന്ന്
ഉം നിങ്ങടെ വീട്ടില് ആരൊക്കെണ്ട് സ്വന്തം വീട്ടില്
അവിടായാലും വല്ലാ നുണ്ട് ഉമ്മിം ഉപ്പിംഅനിയത്തി ഏട്ടത്തി അങ്ങള ഒക്കെ ഉണ്ട്
ഉം അവർതൊക്കെ കല്യാണം കഞ്ഞിണ്ടാവും
ഓ എല്ലാരെ കല്യാണം കയിഞ്ഞ്
അപ്പൊ ഇനി പെരുന്നാളിനൊക്കെകായില്ലേ പോയിണ്ടാവാ
ട്രിപ്പ് പോയിന് അത് പാർക്ക് പോയനിം എല്ലാരും ഫാമിലി ആയിട്ട്
ആഹ അത് നല്ല രസാവുല്ലേ ഉം ഉംആ ആ കുട്ടികളും മക്കളും എല്ലാരും കൂടികുമ്പോലെ ഉം
അങ്ങനെ അങ്ങനെ പോയി പിന്നെ എങ്ങട്ടും പോയില്ല ഉ പിന്നെ പ്പോ സ്കൂളും മദ്രസും ഉണ്ട്
മദ്രസ്സും ഉണ്ട്ല്ലേ കുട്ടികൾക്ക് മദ്രസ്സ് എത്ര വേരെണ്ടാവും മദ്രസ്
മദ്രാസ്സ് പിന്നെ പത്താം ക്ലാസ് വരെണ്ട്
പത്താം ക്ലാസ് വരേല്ലേ
ആഹ അതയിന്റെ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് ചില മാദ്രസിലൊക്കെ റ്റുണ്ട് സൗകര്യള്ള ഓ അത്ങ്ങനെല്ല കൂടെ നമ്മുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പൊ കൂടെ വ് വീട്ടിൽ നിന്ന് വിചാരിച്ച നമ്മള് പിന്നെ അങ്ങനെ ഫോൺ നോക്ക ക്കിഅങ്ങനെ ഇരിക്കോല്ലോ കുട്ടികള് അപ്പൊ പോയാലേ എന്തെങ്കിലുമൊക്കെ പഠിക്കുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞയക്കും
ഫോണാണല്ലോ കുട്ടികൾക്ക് വേണ്ടതെന്നെ
വീട്ട് നിന്നാ ഒരു ദിവസം സ്കൂളില്ലാഞാൽ പിന്നെ ഫോണിമ്മലങ്ങട്ട്
പിന്നെ അങ്ങടെ ഫോണ് അയ്യോ ആകെ ബഹളം തിരക്കും ഇനി മറ്റൊന്നാ നല്ല ബഹളം തിരക്കവും
ആഹ അതന്നെ ഓരോരുത്തർക്കും വേണം ഫോണ് കയ്യിൽ കിട്ടാ അടിയാണ് ഒരാള് കാണണല്ല മറ്റ റ്റല കാണണ അപ്പ ഓൻക്ക് ഇത ആഹ അതൊന്നും വാണ്ടപ്പ ആർക്കും ആ നീക്കണം നീക്കി നീ ക്കിങ്ങനെ അയിനിപ്പോ ഫോണല്ലേ നടക്കുള്ളൂ
കുട്ടികൾക്ക് അധികം ഫോണ് കാണിച്ചു കൊടുക്കാനും പറ്റില്ല
ആ നമ്മള് എത്ര എന്നാലും അങ്ങനെ കൊടു ക്കല്ല എപ്പോഴും ഫോണ് ലോക്ക് ഇട്ട് വെക്കലാ എന്നാലും തരോ തരോഅങ് ചോയ്ക്കും കൊറച്ചേരം തെന്നാ മതിയറി
ആഹ ആഹ
അപ്പൊങ് കൊറച്ചേരൊക്കെ കൊടുക്കും
ചെറിയ ആളൊക്കെ നല്ലോം ഫോണുകാണുണ്ടാവൂലേ
ആഹ് ചെർ തിനൊക്കെ പിന്നെ വല്ലാതെ കൊടുക്കലില്ല സ്കൂൾ വിട്ട് വന്നാല് പിന്നെ കുറച്ചൊക്കെ ഇവിടെ അടുത്ത തറവാട്ണ്ട് അങ്ങട്ട് ഒക്കെ പോയി കളിക്കും വീട്ടക്ക് അകത്ത് ക്കങ്ങട്ട് കേറിയാ അപ്പ- അപ്പ ഫോൺ വേണം ആഹ മുറ്റത്ത് പിന്നെ ഓളെ അടു ത്ത. വീട്ടിൽ ഫ്രണ്ട്സുകളൊക്കെവരും സ്കൂള്ട്ട് വന്നാല് കൊറച്ചേരം ഒന്ന് കളിക്കും പിന്നെ മേലയ്കിഅവ്ത്ത്ക്ക് കേയറിയ പിന്നെ അങ്ങനെ ഹോം വർക്ക് ചെയ്താനൊക്കെ ഉണ്ടാവും കൊറച്ചേരൊക്കെ
ആരാ പഠിപ്പിക്കുക നിങ്ങള് പഠിപ്പിക്കുവോ?
ആഹ ചെറിയ ളോടൊക്കെ ഞാന് അടുത്ത് ഇരുന്ന് കൊടുക്കണം ഉ ആഹ് നമ്മളിങ്ങനെ ഇരിക്കണം എന്നാ പഠിക്കും അല്ലാഞ്ഞാൽ പഠിക്കൂല ആഹ കൂടെ ഇരുന്ന് ബുക്ക്‌ മറി ച്ച് കൊടുക്കും ക്കണം എന്നാലും അങ്ങനെ എന്താ ഹോം വർക്ക് ഒക്കെ ഉള്ളത് നോക്കി അപ്പൊ അങ്ങനെ പഠിക്കും എഴതാളൊക്കെത് എഴ്തും എല്ലാ ഞാ ഒന്നുണ്ടാവും നമ്മ കൂടെ നിക്കണം എന്നാലും ഇഷ്ടാണ് കൂടെ നിന്നരും പഠിക്കാനൊക്കെ നിന്ന്
ആ
പഠിപ്പിച്ചാലൊക്കെ ന്നെ എഴുതാനും ഇങ്ങനെ കളറ് അങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോങ്ങനെ കളറിങ്ങ് അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഇഷ്ടാ കളറൊട്ക്കാനും ആ ഹോംവർക്കുകളൊക്കെ ഗ്രൂപ്പില് വിടല്ലേ അപ്പൊ പിന്നെ ഫോണ് അവർക്കു കാണിച്ചെടുക്കല് നിർബന്ധാണ്
വീട്ടില് ഇരിക്കുന്ന അമ്മമാർക്കും ഭയങ്കര ഇതാണ്
വാട്സആപ്പില് വിട്ട് കൊടുക്കാണ്ടാവും ചെല വർക്കുകളൊക്കെ അപ്പ അങ്ങനെ അങ്ങനെ പോണ് സ്കൂൾ ഉണ്ടാവുമ്പോ വല്ല്യ കുഴപ്പല്ല സ്കൂള് ഇില്ലഞ്ഞാലാണ്
ആ പിന്നെ സ്കൂളക്ക് പോണ രാവിലത്തെ ഒരു തിരക്കും ഉം ഉം പോയി കഴിഞ്ഞ പിന്നെ ഒരു അന്തം ഉണ്ടാവില്ല
ആ ആ പോണ എടേലന്നെ ചോ ഫുഡൊക്കെ ഉണ്ടാക്കും അതിന്റെ ഇടയിൽ തന്നെ പിന്നെ പോയിട്ട് അങ്ങനെ തൊടക്കലും, അലക്കലും, ക്ലീനിങ്ങും അങ്ങനെഎല്ല പണി ഇട്ക്കും
ഉം
നിങ്ങെന്താ രാത്രി ഒക്കെ എന്താ കഴിക്കല്
രാത്രി ചോറ് തന്നെ
ആ എല്ലാരും ചോറ് തന്നെ തിന്നുല്ലേ
ആ രാത്രി ചപ്പാത്തിയൊക്കെണ്ടാക്കും
മക്കളും
രണ്ടാള്
ആ ഒപ്പ മ രണ്ടാ പഠി
ആ മൂത്ത ആള് അഞ്ചിലും രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സിലും അവര് ട്യൂഷൻ പോയി അവര് ട്യൂഷൻ പോയി ഇപ്പ സ്കൂള്ട്ട് വന്നിട്ട് ട്യൂഷൻ പോയി
ഏ അയിനൊക്കെ കേക്കോ
ഉം
അ അവിടെ അങ്ങടെ അടുത്താണോ
ആ അടുത്തന്നെ അഞ്ചര അഞ്ചര തൊട്ടിട്ട് ഏഴര വരെ ഉം ഒരു വീ ട്ടില് ഒരു കുട്ടി ആ ഒരു വീട്ടില് കുട്ടി പഠിപ്പിക്കണ്ടേ ഓ
ആ എന്താ സാധാ സ്കൂളല്ലേ പഠിക്ക്ണേ
ആ ഗവണ്മെന്റ്ന്നെ
ട്യൂഷൻപഠിക്ക്ണെ
ഏ നമ്മള് ഇരുന്നാലൊന്നും പഠി പഠിക്കില്ല അവര് അപ്പൊ അവര് കളി നിക്കുള്ളു ആ സമയം കൊണ്ട് ഇപ്പോ അവര് ട്യൂഷൻ അവിടെരുന്ന് പഠിച്ചോളു
ആ അങ്ങനെ അ വലിയ കുട്ടികളൊക്കെ പോലെ ആൺകുട്ടികളാവന പൊതുവേ ഓല് നോക്കൂല വീട്ട്ന്ന്
ട്യൂഷനിൽ പോയി അവെടെ അവളെത്തിരുന്ന് പഠിച്ചോളേ കൊറെ കുട്ട്യോള്ണ്ട് മ് രണ്ടു പേരും കൂടി നാനൂറ്റമ്പത്റു പ്യാ വേണം.
രണ്ട് മണിക്കൂറാ അ സ്കൂള്ട്ട് വന്നാടെ ന്നെ മ
ഓ സ്കൂള് ഇട്ടിട്ട് മൂന്നേ മുക്കാല് ആ മൂന്നേ മുക്കാലാകും എത്തുമ്പോ വ വണ്ടിയില് വരിക പിന്നെ അവര് കൊറച്ചേരം ഒന്ന് ആ അവര് കയ് ക്കും പ്പം അവര് പോയി ഉം
അയ് ശരി
മാഷന്മാരൊക്കെ ഹോംവർക്ക് തന്നിട്ടണ്ടെങ്കി അത് നേരെ അവളെ ഫോണിലാ ഫോണ്ക്ക് സെന്റ് ചെയ്ത് കൊടുത്താല് അവള് പറഞ്ഞു കൊടുക്കും മ് ആ ആ ശരി